കേക്കാവോ
ആഹ് കേക്കാം എന്തെടുക്കവാ അറിവൊന്നും ഇല്ലല്ലോ.
ആഹ് ആ ഇങ്ങോട്ടും ഒരു വിളിയും പറച്ചിലും ഒന്നും ഇല്ലായിരുന്നല്ലോ. ആഹ് തിരക്കായിരുന്നു പിന്നെ മഴയും ആ ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങ് ഇരുന്ന്. ആഹ് എന്തോണ്ട് വിശേഷം ഇല്ല ഇല്ല ഇന്ന ഒരു തോർച്ചയുണ്ട്. ആന്നോ
ആഹ് ഇവിടെ നല്ല മഴ പെയ്യുവാ
ആഹ് ഇവിടാന്നെങ്കി ഒന്ന് തോന്നേ തോന്ന് ഞാൻ അന്നേരം തുണിയൊക്കെ ഒന്ന് പെറുക്കി മുറ്റത്തോട്ടിട്ട് അപ്പ ഇപ്പൊന്ന് മഴ പെയ്യുവൊ
ആഹ് ഇവിടെ നല്ല മഴ പെയ്യുവാ നല്ലതായിട്ടൊന്ന് പെയ്ത് നല്ല നനയുന്ന രീതി പെയ് പെയ്ത് നിക്കുന്നുണ്ട്
ആണോ ആഹ് ആഹ് ഹാ ഊണൊക്കെ കഴിഞ്ഞോ
ആഹ് കഴിച്ചിട്ടിപ്പ ഇരിക്കുവായിരുന്നു അന്നേരം വിചാരിച്ച കൊറേ ദിവസം പായല്ലോ ഒന്ന് വിളിച്ചിട്ടൊന്ന് വിളിക്കാന്ന്
ആഹ് എന്തൊക്കെയായിരുന്നു തെരക്കുകളൊക്കെ
തെരക്ക് പിള്ളേരുടെ സ്കൂളട വ് ഒക്കെ അല്ലായിരുന്നോ അ ചെറുതായിട്ടൊരു യാത്രയൊക്കെ പോയി
ആ ഏതോ ഒരു കല്യാണവും പറഞ്ഞായിരുന്നല്ലോ
ആഹ് കല്യാണം ഉണ്ടായിര്ന്ന് ഒരു ബന്ധുവിന്റെ കല്യാണം ഉണ്ടായിര്ന്ന് ഇങ്ങനെ കല്യാണ ഒക്കെ കഴിഞ്ഞ് അങ്ങനെ എല്ലാം കൊണ്ടും ചെറിയൊരു തെരക്കായിരുന്നു
ആഹ് കല്യാണത്തിന് ഡ്രസ്സൊക്കെ എടുത്തോ
കല്യാണത്തിന് ആഹ് ചെറിയ രീതിയിലുള്ള ഒരു ഡ്രസ്സൊക്കെ എടുത്ത് അ എല്ലാം പിന്നെ സ്കൂളും തുറപ്പല്ലയോ
ആഹ് എല്ലാം ആയിക്കോട്ടന്ന വിചാരിച്ച ആഹ് ആ അതായത് കല്യാണം എന്താ കേമം ആയിരുന്നോ
ആഹ് കല്യാണം നല്ല ഇപ്പോഴത്തെ കല്യാണം പിന്നെ ഒരു ഒരു ഒന്നോ രണ്ടോ ദിവസം അല്ലല്ലോ ഒരാഴ്ചത്തെ കല്യാണവല്ലെയോ ഓരോരോ പേരിട്ട് പുതിയ പുതിയ ഓരോ കാര്യങ്ങളായിട്ട് ഇറങ്ങിയേക്കുവല്ലെയോ കല്യാണത്തിന്റെ എങ്ങനെ കാശ് ചെലവാക്കാന്നുള്ളേ
ആ എത്ര രൂപയാ കളയുന്നെല്ലേ ഓരോ ഓരോ അ അഞ്ച് പരിപാടിയായിട്ടാ നടത്തുന്നത്
ആന്ന് കൊറച്ച് പൈസ കൊണ്ടൊന്നും ഇപ്പൊ ഒരു കാര്യവും നടക്കത്തില്ല എത്ര
ഇല്ല അത്
എത്ര ചുരുക്കി ചെയ്യാന്ന് പറഞ്ഞ പറഞ്ഞാലും പിള്ളേർക്ക് ഇത് ഇത്രയും ഈ കാര്യങ്ങൾ ഇത്രയും നമ്മൾ ചെയ്യണം
ആഹ് ഇപ്പൊ ഇന്നത്തെ കല്യാണത്തിന് സ്വർണൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നോ
ആഹ് ഇഷ്ടം പോലെ സ്വർണം ഉണ്ടായിരുന്നു ഒരുമാതിരി ഒരു നല്ല നല്ല രീതിയിലുള്ള ഇപ്പഴത്തെ വെലയ്ക്ക് എനിക്ക് തോന്നുന്നു പത്തിരുപത്തഞ്ച് ലക്ഷം രൂപയുടെ സ്വർണ്ണം അതിന്റെ ദേഹത്തുണ്ടെന്ന് നല്ല രീതിയിലുണ്ട് അ പിന്നെ ആദ്യം ഞാൻ വിചാരിച്ച് ഇനി റോൾഡ് ഗോൾഡ് വല്ലോ ആണോ പക്ഷെ അടുത്ത് ചെന്ന് നിന്നപ്പോ നോക്കിയപ്പം സ്വർണം തന്നെ എല്ലാം നല്ല രീതിയിലുള്ള സ്വർണ്ണങ്ങള് തന്നെ ഇപ്പോഴത്തെ വെല ഇതിന് നേര ത്തെ എടുത്തു വെച്ചതാണോന്നും അറിയത്തില്ല എങ്കിലും പത്തിരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ സ്വർണം തന്നെ ഉണ്ട് അതിന്റെ ദേഹത്ത്
ആന്നല്ലേ ആ ആഹ് അല്ല ഇപ്പൊ ഒരു ഒരു പവൻ വേണോങ്കി ഒന്നേകാല് ലക്ഷം രൂപ വേണ്ടേ
ആ പിന്നെ വേണം ഒന്നേകാല് ലക്ഷം രൂപയില്ലാതെ ഒരു പവന് നമുക്കിപ്പം വാങ്ങിക്കാൻ പറ്റത്തി പക്ഷേ ഈ കല്യാണക്കാര് വാങ്ങിക്കുന്ന ഒരു പതിനഞ്ച് ലക്ഷം രൂപയെങ്കിലും നമ്മുടെ കൈ വേണം എല്ലാം കൂടെയൊക്കെ ആയി വരുമ്പോഴത്തേന് ആഹ് ന്നെ നമ്മടെ കയ് വേണം അത്രയും എന്നാലും കല്യാണ കാ രെ കാണുമ്പോ വിചാരിക്കും സ്വർണത്തിന് വില ഇല്ലയൊന്ന് അത്രയേറെയ പെൺകൊച്ചുങ്ങളുടെ ദേഹത്ത് കെടക്കുന്ന
ആഹ് ഇത്രയും ഒക്കെ ആവുമ്പോ കൊറച്ച് സ്വർണ്ണൊക്കെ അങ്ങ് കൊറച്ചിരുന്നെങ്കി എല്ലാവരും ഒന്ന് രക്ഷപ്പെട്ടേനെ
പിന്നെ പാവപ്പെട്ട പുള്ളാരും അതനുസരിച്ച് ഓരോ കല്യാണത്തിനൊക്കെ ചെല്ലുമ്പ തന്നെ പിള്ളേർ ഇങ്ങനെ കാണുവല്ലയോ ആഹ് അവർക്ക് അത്രയും കൊടുത്തു ഞങ്ങൾക്ക് മാത്രം എന്താ പിന്നെ ഹോമിയും തരാപ്പിയെന്നുള്ളൊരു ചിന്ത വരും
ആഹ് ആഹ് ആഹ് എന്തോ ചെയ്യാനാന്ന് പറ എന്റെ ദൈവമേ അല്ല സ്വർണ്ണത്തിനൊരു ഒരു അമ്പതിനായിരം ആ ഒരു ലെവലിലെങ്കിലും നിന്നിരുന്നെങ്കിൽ എങ്ങനെങ്കിലും ഒക്കെയത് ഇപ്പൊ ഈ ഒന്നേകാൽ ലക്ഷം രൂപാന്നൊക്കെ പറഞ്ഞാ എന്തുവാ
ഇനിയിപ്പം കൂടുന്നതല്ലാതെ കുറയോന്ന് ആർക്കറിയാം കുറേ നാള് ഒന്ന് വാങ്ങിക്കാ തിരുന്നെനെങ്കി എല്ലാവരും ഇതൊന്ന് കൊറഞ്ഞേനെ
ഒറ്റക്കെട്ടായിട്ട് ഒന്ന് വാങ്ങിക്കാതിരുന്നിരുന്നെങ്കിൽ ഒന്ന് കൊറഞ്ഞേനെ മ് ഇപ്പൊ തന്നെ ഉണ്ടല്ലോ ഈ സാരി ക്ക് ചേരുന്ന ടൈപ്പൊക്കെയും ലെഹങ്കക്ക് ചേരുന്ന ടൈപ്പുള്ള ഡ്രസ്സുകള് കിട്ടുവല്ലോ അതൊക്കെ അങ്ങോട്ട് മേടിച്ചി ട്ടിട്ട് അത്യാവശ്യത്തിനുള്ള ഒരു മിന്നുമാലയും രണ്ട് വളയും മാത്രം കൊടുത്തങ് വിടണം
അത്രയും മതി കുഞ്ഞുങ്ങളും കൂടെ പെൺപു പെൺകുട്ടികളും കൂടെ അങ്ങനെ ഒറച്ചൊരു തീരുമാനം എടു ക്കണം ഞങ്ങൾക്ക് വേണ്ട ഈ ഈ അമിത വെല കൊടുത്തുള്ള സ്വർണം വേണ്ട എന്നൊരു തീരുമാനം എടുത്ത് കഴിഞ്ഞാ മാറാവുന്നതേ ഉള്ളൂ ഇതിന്റെ വിലയൊക്കെ
എടുക്കാങ്കി
കൂടുതലും മലയാളികൾക്കിടയിലാന്ന് തോനുന്ന് ആ
ആഹ് മ ആഹ് ആഹ് ആഹ് അതാ ഇപ്പൊ ഡ്രസ്സും വാടകക്ക് കിട്ടുവന്ന് പറഞ് ലഹങ്കയൊക്കെ ഏഹ് ഈ വല്യ വല്യ കടകൾ ഒണ്ടെന്ന്
ആന്ന് ഒരു ദിവസത്തേക്കല്ലേ ഇവരിത് ഉപയോഗിക്കുന്നൊള്ളൂ അന്നേരം ഇതിനകത്ത് ഇതും പത്തും മുപ്പതിനായിരോം കൊടുത്ത് എന്തിനത് വാങ്ങിക്കുന്നേ
ക്ക്‌ന്നേനു പകരം പതിനായിരം രൂപ ഒരു ദിവസത്തെ വാടക കല്ല് വെച്ച സൂപ് പ്പർ സാധനങ്ങൾ കിട്ടും പോലും പതിനായിരം രൂപ ഏഹ് ആഹ് പതിനായിരം അവര് ട്രൈ ക്ലീനിങ്ങ് എല്ലാം ചെയ്ത് വൃത്തിയാക്കി ഇങ്ങനെ നമ്മൾ ചെന്ന് നമുക്ക് ഇഷ് ഷ്ടപ്പെട്ടാ മാത്രം എടുത്താ മതി അതേപോലെ കല്ല് വെച്ച സംഭവം ആഹ് അതിന്റെ കൂടെ ഓർണമെന്റ്സും കാ ആഹ് ലഹങ്കയ്ക്ക് പതിനായിരം പതിനയ്യായിരം പതിനയ്യായിരത്തിന്റെ ഒക്കെ നമ്മള് കാണ്ണഞ്ചുന്ന കളറും സംഭവങ്ങളും ആന്നെന്ന് അതിന്റെ എല്ലാം കൂടെ ആണോ ഇനി അതെനിക്കറിയ ത്തിലിങ്ങനെ സെറ്റോടെ ഒള്ള അതിന്റെ തന്നെ ഷോറൂം ഒണ്ട് പോലും ഇങ്ങനെ ഇങ്ങനെ വാടകക്ക് കൊടുക്കുന്ന എറണാകുളം സൈഡിലൊക്കെ ഇപ്പം എല്ലാം തുടങ്ങിയന്ന് പതിനയ്യായിരം രൂപന്ന് ച്ചാ ഇതിപ്പ നമ്മള് ഒരു പ ഇരുപത്തയ്യായിരം അമ്പതിനായിരം രൂപ വെച്ച് ഈ ലെഹങ്ക വലുതൊക്കെ വേടിച്ചാല് ഇത് വെക്കണോങ്കി ഒരു മുറി വേണം എന്ന് വെച്ചാ ഇത് ഇങ്ങനെ മടക്കാൻ പറ്റ ത്തില്ല ആഹ് പാടർന്ന് കെടക്കുവല്ലേ അപ്പൊ അതിനൊരു ഹാങ്കറും സംഭവവും ആയിട്ട് ഒരു മൂ റിയിൽ അത് തൂക്കിയിടണം അതിനുള്ളത് വല്ലോ നമുക്ക് അത് നമ്മൾ എവിടേലും കൊണ്ട് വെക്കും പിന്നെ അത് നോക്കത്തില്ല പിന്നെ പൊടി പിടിക്കും പതുക്കെ അതിന് അടിയിലൊക്കെ തന്നെ ഇങ്ങനെ വട്ടത്തിൽ കിടക്കാൻ വേണ്ടി അയിതിനടിയിൽ തന്നെ ഒത്തിരി നെ കുട്ടികളും ഒക്കെ ഒണ്ട് ഇതെല് ആഹ് ആഹ് കീറി പോവും അങ്ങനെയൊക്കെ എല്ലാം വെറുതെയാ പിന്നെ ആദ്യത്തെ ആ ഒരു കീല് കഴിഞ്ഞ് കഴിഞ്ഞാല്.
അതാ ഇതു ഇട്ടോണ്ട് പിന്നെ വല്ലോടം പോയി നിൽക്കാൻ പറ്റുവോ? പിന്നെ ഒരു ഉപയോഗ പിന്നെ അത് കൊള്ളത്തു ഇല്ല.
കൊള്ളത്തു ഇല്ല. സാരിയാണെങ്കി എനിക്ക് തോന്നുന്നു പിന്നെ ഒന്നൂടെങ്കിലും ഒന്നുടു
ആഹ് ഉപയോഗിക്കാം അത് ശെരിയാ. പക്ഷെ ഇപ്പ എല്ലാവരും കൂടുതലും ലഹങ്കയിലോട്ട് പോയില്ല്യോ. അതുകൊണ്ടീ ആഹ് അതുകൊണ്ട് ഈ വാടകക്ക് തന്നാ നല്ലത്. അത് ഉപ ഒന്ന് ഉപയോഗിച്ചിട്ട് അങ്ങ് കൊടുത്താ മതിയല്ലോ. നമുക്ക് വല്ല്യ ആഹ് ഇത് സൂക്ഷിച്ചു വെക്കണോന്നുള്ള ബുദ്ധിമുട്ടും ഇല്ല.
ട്ടൂല്ല ആതാ. ഏഹ്?
എന്നാ എൻ എന്തായാലും ഇത് വാങ്ങിക്കാൻ ചെല്ലുമ്പോ പ ത്ത് ഇരുവത്തയ്യായിരം രൂപ കൊടുത്തിട്ടേ വാങ്ങിക്കത്തുള്ളൂ. അന്നേരം ഒരു പതിനായിരം രൂപ മൊട ഈ വാടകക്ക് എടുക്കുകാന്നുള്ളതേ ഉള്ളൂ.
ഒള്ളൂ. അതാ വാടകക്ക് എടുത്താ നല്ല സൂപ്പർ സാധനവാ പോലും. എല്ലാ എല്ലാ ആഹ് പന്നലും ഒന്നും അല്ല. എല്ലാം നല്ല സെറ്റ് ആയിട്ടുള്ള സാധനം. അതും ഈ ഇതുപോലത്തെ ഈ ഈ ഗൗണുകളും ഉണ്ടെന്ന്. ഈ വെള്ള ഫ്രോയിഡ് ഉണ്ടല്ലോ. പള്ളിയിലത്തേക്ക് ഇടുന്നെ. ആഹ് ഈ ആഹ് ആഹ് കല്യാണത്ത് ആഹ് ആഹ് അങ്ങനെ. ത്തെ വെള്ളയും ഇങ്ങനത്തെ ഒത്തിരി ഉണ്ടെന്ന്. അത് മാത്രം.
അതാ, ആ വെള്ള ഗൗണിനും പിന്നെ ഉപയോഗമില്ലല്ലോ, അന്നൊരു ദിവസത്തേക്കുള്ള
ഇല്ല ആഹ് അതാ ആഹ് ആഹ്. അങ്ങനത്തതും എറക്കിയിട്ടുണ്ട്.
അതും സൂക്ഷിക്കാൻ എന്ത് പാടാ. എന്തേലും ഒന്ന് പറ്റിക്കഴിഞ്ഞാ പിന്നെ അതുകൊണ്ട് ഒരു, കാണാൻ പോലും ഭംഗിയില്ലാതാവും.
ങ്ങിയില്ലാതെ ആഹ് ആന്നാന്ന്. എല്ലാം ചെലവാ. പൈസ ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കത്
ആഹ് ആന്ന്. എപ്പോഴു എല്ലാ ത്തിനും എല്ലാ കാശ് ഉണ്ടെങ്കി എല്ലാം നടക്കൂന്നുള്ളൊരു അവസ്
ആഹ്. ആന്ന് ആന്ന് ആന്ന്.
കല്യാണം. കല്ല്യാണങ്ങള് കാണുമ്പഴാ വിചാരിക്കുന്നേ അയ്യോ ഓരോ ദിവസം കഴിയുന്തോറും കല്യാണം കൊറഞ്ഞ്, ആഡംബരം കുറഞ്ഞ് വരുവല്ല കൂടി വരുവാ.
കൂടി വരുവാ. ആന്നാന്ന് അങ്ങോട്ട് കേറി ചെല്ലുമ്പം തന്നെ ഭക്ഷണങ്ങള്, പൊരുപ്പ് സാധനങ്ങള് തന്നെ എത്തറ വെറൈറ്റി കാപ്പികള്, ഏഹ് തേയില വെള്ളങ്ങള് ജ്യൂസുകള് ഇത് തന്നെ എത്ര എന്തെല്ലാം സാധനങ്ങളാ.
ആന്ന്. ഈ ഊണ് കഴിക്കുന്നേനും. മുമ്പ് തന്നെ ഇത്രയും സാധനങ്ങൾ നമ്മള് കഴിക്കോ. പിന്നെ ആ ഊണ് കഴിക്കാൻ വയറുണ്ടോ? പിന്നെ അത് ഇത്രയും എലയിൽ വെളമ്പുന്നത് വേസ്റ്റാ. ആന്നാ നമ്മളീ ആഹാര സാധനങ്ങള് തന്നെ ഏറ്റവും കൂടുതൽ കളയുന്നെ ഈ കല്യാണ അവസരങ്ങളിലാ. ഓരോരുത്തര് ഒരു നേര ആഹാരം കിട്ടാതെ കെടക്കുന്ന ആ ഒരു സാഹചര്യത്തിലാ നമ്മളിങ്ങനെ ഇത് കളയുന്നത് തന്നെ. സത്യത്തി ഇതൊക്കെ അധികവും ആഡംബരങ്ങളുവാ ഈ കാണിക്കുന്നത് ഈ ആഹാരത്തിനോട് പോലും നമ്മൾ കാണിക്കുന്നത്.
ആണ് ആണ്. ജ്യൂസുകള് തന്നെ എല്ലാ തരവും നമ്മള് നമ്മളെ മുമ്പിൽ വെച്ച് തന്നെ അടിച്ചു തരുവല്ലിയോ.
ആന്ന്. അന്നേരം ഇതില് ഒരു ഗ്ലാസ് ജ്യൂസും എന്തെങ്കിലും ഒരു ചെറുത് സ്നാക്സും കഴിച്ചാ വയറ് നെറയാവുന്ന കാര്യേ ഉള്ളൂ. പിന്നാ അത് കഴിഞ്ഞിട്ടാ പല വിഭവങ്ങൾ അകത്തോട്ട് ചെല്ലുമ്പൊ.
ആന്ന് ആന്ന്. എന്തോ എല്ലാരുടെയും കയ്യ് പൈസയുണ്ട് ഉം.
ഒരു തരത്തി പറയുമ്പം പിന്നെ ചെലര് പറയും കാശുള്ളവരിതെല്ലാ ത്രം ചെലവാക്കിയാലേ എല്ലാം മറ്റൊരു തരത്തിൽ മറ്റൊരാടെ കയ്യിലോട്ട് ഈ ക്യാഷ് എത്തത്തുള്ളൂ. കാര്ണം പാചകക്കാരനായാലും സ്വർണക്കടക്കാരനായാലും. ഡ്രസ്സിനുള്ള ആൾ. ക്കാർക്കായാലും ഈ ക്യാ കാശുള്ളവന്റെ കയ്യിൽന്നെ ഇത് പല മേഖലകളിലോട്ട് ചെല്ലത്തുള്ളൂ.
ആ പിരിഞ്ഞു പിരിഞ്ഞ് തീരത്തുള്ളു.
ആഹ ആഹ് ആഹ് ആഹ അത് ശെരിയാ ഒരു കണക്കിന് അത് ശെരിയാ. ആ ആ ആ പലർക്കും ഒരു ജോലിയാകും ഏ. കാശ്ന്നവന്റെ കയ്യിന്ന് ഇതാവത്തുള്ളൂ ഉ
ആ കാരണം ഒരാള് ഒരാളുടെ കയ്യി തന്നെ കൊറെേ പൈസ ഇരുന്നു കയ്ഞ്ഞാൽ അത് പ്രയോജനമില്ലല്ലോ. ഇത് നാല് വശോ ന പല രീതിയിലുള്ള പന്തല്കാർക്കായാലും അങ്ങനെ. ക റ്ററിംഗിൻ്റെ എല്ലാർക്കും സെറ്റിങ്സ് കാർക്കും എല്ലാവരുടെ കയ്യിലോട്ട്ത് വിതിച് ചെല്ലുമ്പോഴേ അവർക്കും അവരുടേതായ കാര്യങ്ങളും നടക്കത്തുള്ളൂ.
നടക്കത്തുള്ളൂ പറയൂ ആ എന്ത് ആയാലും ഒരു കല്ല്യാ ണംന്ന് പറഞ്ഞ അഞ്ചുസത്തെ പരിപാടിയാ.
ആന്ന് ആന്ന് വീട്ട് രക്ഷീല്ല പണ്ടായിര്ന്നു തലേന്ന് ഒരുസം പ്പം ആദ്യ കാലത്തൊക്കെ ആദ്യത്തെ ഒരു ദിവസേ ഒള്ളായിര്ന്ന് പിന്നെ പിന്നെ തലേന്ന് ഒരു ചെറിയ ഫംഗക്ഷൻ വെക്കും പി നമ്മ ചെറിയ ചെല നാടുകളിലൊക്കെ ആ സഹായിക്കാനുള്ള ഒര് തലേന്ന് കൊണ്ട്പോയി കൊട്ത്ത് ആ ഒര് സഹായമതില് ദിപ്പോ അതൊക്കെ മാറി മാറി അഞ്ചോ ആറും ദിവസൊക്കെ. കല്യാണത്തിലോട്ട് മാറിയിട്ടുണ്ട് വീഡിയോഗ്രാഫർ തന്നെ കൊടുക്കണം ലക്ഷങ്ങള് എത്ര ദേവസം ഷൂട്ടിംഗാ നടത്തുന്നേ
ആന്ന ആന്ന
ഓരോ പേരിട്ടങ്ങ് വിളിക്ക്
ആ ആന്ന് അതൊക്കെ ഒന്ന് കാണാനുള്ളതാ
ആന്നാ ആന്ന നല്ലത് ഇതിന്റെ എല്ലാം കൂടെ ചെലവുകള് മാതാപിതാക്കള് തന്നെ വഹിക്കണം.
വാഹിക്കണം എനിക്കൊന്ന് ഷൂട്ടിംഗ് തന്നെ നല്ലൊരു പൈസ ആവോന്ന് തോന്നുന്നു.
ആ പിന്നെ വെറുതെ ഇരുന്നപ്പ ഇങ്ങനൊന്ന് വിളിച്ചാ. ന്നാ ശരിയടാ ആഹ ആ ആ് ആഹ വിളിക്കാം വിളിക്കാം ആ.
ഉ ആ